ഹലോ ആഹ് ആഹ് പറയ് ഉം ഉം തെരക്കായോ
ഇല്ല തെരക്കായിട്ടൊന്നുല്ല
ആഹ് ആഹ് ആഹ്
ഞാന് മോന് ന്ന് വരാത്തത് എന്താണ് നോക്കിയപ്പളെ
ആഹ് ആഹ്
അപ്പൊ അവൻ വന്ന് ഓടി പോയിട്ടുണ്ട് ഗ്രര ഗ്രൗണ്ട്ക്ക് കളിക്കാൻ പോയിട്ടുണ്ട്
ആഹ് ആൺകുട്ടികളായാ സ്വാഭാവികം
റ്റൗട്ട്ലിരുന്നേ അപ്പൊ ഇപ്പുറത്ത് കൂടെ വന്നിട്ട് അവന് പോയിക്ക്ണ്
ഉം പിന്നെ ക ഇങ്ങൾക്ക് മുറ്റത്തന്നെ ഇങ്ങനെ ഡ്രമ്മില് ഒക്കെ വെച്ചാ മ തി പക്ഷെ നല്ല വെയില് തട്ടണം വെയില് നല്ലോ തട്ടണം
നല്ലോണം തട്ടും ഒര് മരോല്ലല്ലോ മുറ്റത്ത് ഒര് മാരോ ല്ല തെങ്ങ് ഒരു തെങ്ങ് മാത്രണ്ട്
റബുട്ടാന് ക്കെ നല്ല വെയില് തട്ടണം ഇന്റെ മൂത്താപ്പാന്റെ മോനെ ഇതുപോലെ ഇതൊക്കെ ന്നു പണി ത തൈകൾ പക്ഷേ അത് കച്ചോടത്തില് ചെറിയൊരു ഇത് വന്നപ്പം പിന്നെ എന്താ ചെയ്തത് അറിയോ വീട്ടില് ഓര്ക് ഇതേമാരി വീടും പിന്നെ മുറ്റള്ളത് ഫുള്ള് ഇന്റർലോക്കയ്ത ക്കാണ് ഒന്നു അങ്ങനെ കുയ്ച്ചിടാനൊന്നും സ്ഥലല്ല ന്നട്ട് ഫുള്ള് ആ ശേ പ്പ്ല് ള്ളെ ഫുള്ള് ഡ്രമ്മ് ഞമ്മളെ വലിയ ഡ്രമ്മില്ലേ അത് നീല കളറുള്ള ഡ്രമ്മ് അത് ഫുള്ള് വീടിന്റെ ചു റ്റു ഭാഗണ്ട് വെച്ചക്കാണ് എല്ലാ ഫ്രൂട്ട്സ് ഉം ണ്ട് എല്ല പത്ത് സെന്റിലൊക്കെയാണ് വീട് അതില് വീട് കഴിഞ്ഞിട്ട് മുറ്റത്ത് ഫുള്ള് കട്ടേണ് അയ്ന്റെ ചു റ്റുഭാഗം ണ് വെച്ച്ണ് അടുക്കളൻ്റെ സൈഡും
ലേ എനിക്കിഷ്ടാണ് അങ്ങനെക്കെ
അവി അതില് അത്ര കായ വര്ണില്ല പ് എല്ലാം പ്ലാന്റും ഉണ്ട് എല്ലാം ണ്ട് പക്ഷേ കായഇല്ല അയ്ലേറേക്കെ ഇനിക്ക് ഇന്റീമെ നമ്മടെ മണ്ണില് വെച്ച തിമ്മലാണ്ള്ളത് അപ്പൊ ഓന് പറയും ആഹ് അപ്പൊ ഓന് പറയും ഇത് ഇങ്ങന മെ ത് വെച്ചിട്ട് കാണാ- നുള്ള ഭംഗിയേള്ളൂ ആഹ് വേര്ന് കയ്യാ ത്തതുകൊണ്ടാണ് പിന്നെ അതിനെന്തൊക്കെ പ്രോട്ടീനും തൊ
ഉം ഒക്കെ കൊടുക്കേണ്ടി വരും ഉംവേറെ മണ്ണിന്റെ അടീക്കടീക്ക് പോയിട്ട്ങ്ങനെ വേണ്ട വളം വലി ച്ചെടുക്കാൻ കഴിയണില്ലല്ലോ അതിക്ക് വൾ വളം കൊടുക്കെന്നെ വേണോലോ അപ്പൊ പിന്നെ കൊടുത്തോണ്ടിരിക്കേണ്ടിവ -
നല്ലോണണ്ടാവല്ണ്ടോന്ന്ണ്ട് അതിനൊന്നും പിന്നെ വലിയ കെയറിങ്ങ് വേണ്ട
ആഹ്
സ്റ്റാർ ഫ്രൂട്ടൊക്കെ
പക്ഷെ എന്തെന്നെ ആയാലും മണ്ണില് വെക്കെണ്ടി വരും അതായിരിക്കും നല്ല വെളവ്ണ്ടാവ.
ആഹ് അതെ
അല്ലാതെ അതീക്ക് എപ്പോഴുവെ വളട്ട് കൊടുക്കേണ്ടിവരും തെങ്ങ് തെങ്ങൊക്കെണ്ടോ കൊറെ
ഓഹ് തെങ്ങൊക്കണ്ട് ഉം
വളട്ട് കൊടുക്കോ വർഷത്തില്
വർഷത്തിലൊക്കെ ഒരു പ്രാവശ്യൊക്കിട്ടൊടുക്കും ആണല്ലേ ഇപ്പൊ ഇപ്പടൻ നമ്മളെ ഇത് അ അല്ല നമ്മള് ജൈവം നമുക്കിവ്ടെ വന്ന് ഓര് എറക്കിപ്പോകും കോയിക്കാട്ടം അങ്ങനെ തോന്ന്ണ്ട് മിക്സ്ഡുണ്ടാവും ചെലപ്പൊ
ആഹ് ആഹ് ആഹ്
ആഹ് പിന്നതീക്കെല്ല് പൊടിയൊക്കെ മിക്സാക്കിയിട്ട് ഒരാളെ വിളിച്ചിട്ട് ഏഹ് ഫുള്ള് തെങ്ങൊക്ക- ആഹ് തെങ്ങൊക്ക തടം തൊറന്നിട്ട് അതിട്ടൊടുത്തിട്ട് തോലിട്ട് മൂടും
ആഹ് ആഹ്
ആഹ് അങ്ങനേക്കെ ചെയ്യും
ആഹ് ഞാനെനിക്കും ഒരു തെങ്ങ് മാത്രണ്ട് അതിലാണ് അതിന്റെ- കുഴിയിലാണ് ഞാന് തെങ്ങിന്റെ തടത്തിലാണ് അതിങ്ങനെ തടം കെട്ടിയിട്ട്- അവിടങ്ങനെ ഒരു സ്പൈസന്നെള്ളൂ ഇൻക്കെന്തേലും കുഴിച്ചിടാന് അതില് ഞാന് തുളസീം മൽ പ മറ്റേ പനിക്കൂർകേക്കെ അങ്ങനത്തെ ഐറ്റംസൊക്കെ കുയ്ച്ചിട്ട്ക്കാണ്
ആഹ് അതൊക്കമ്മുക്ക് വാണല്ലൊ വീട്ടില് ഉം ഉം ഉം പനിക്കൂർക്ക തുളസി മറ്റേ എന്താ പറയ മുറികൂട്ടി ഏഹ് പിന്നെ അ അതൊക്കമ്മക്ക് വേണം വീട്ടില്
അതാണ് ഒരു വീട്ടിൽ വേണ്ട സാധനങ്ങളാണ് അതൊക്കെ
ജാന് ചെവി വേദനക്കൊക്കെ എർജാന്
ആതേതാണെല അതെനിക്കറിയില്ലല്ലോ
നല്ല സ്മെല്ലുള്ളെ
ആഹാ
നല്ല സ്മെല്ലാണല്ലോ ഉം ഉം
കറിവേപ്പ് ഇപ്പ എന്താ കുഴിച്ചിട്ട്ട്ട് ഇണ്ടാവ്ണ്ട് നല്ലോണ്ണം ഇണ്ടാവ്ണ്ട് ഞാനിങ്ങനെ അയിന്റെ മൊ മൊള പൊട്ടിച്ച് കൊടുക്കും അപ്പം എല്ലാം പരന്ന് ഇണ്ടാവ്ണ്ട്.
ആഹ്, ആഹ്, ആഹ്
പിന്നെന്ത്
ഉം, പിന്നെ എന്താ വീട്ട് വീട്ട് പോവലില്ലേ? ഹസ്ബൻഡിന്റെ വീട്ടില അവിടെ നിക്ക്ണ്?
ആഹ്, ആഹ് ഞങ്ങളിപ്പോ ഉം താമസംന്ന് ഓഹ് എന്തോ ഓഹ് വീട് വീ ട് വെച്ച് കൂടിര്ന്ന് താമസം ഒറ്റക്കായിട്ടുണ്ട് ഹെ ഹെ ഹെ അപ്പൊ ഇവിടെത്തന്നെ അധികം ഇവിടെത്തന്നെ ഹെ ഹെ ഏഹ് പെരുന്നാക്ക് പോയതേര്ന്നു വീ
ഉം ഉം ഉം പിന്നെ വേറെ എന്തൊക്കെണ്ട്?
വേറെ എന്തൊക്കെ?
വീട്ടിലാരൊക്കെയാണ്?
പിന്നെ ഇങ്ങള് കേക്കൊക്കെ ഇണ്ടാക്കോ?
അത്യാവശ്യത്തിന് ഞമ്മളെ വീട്ട്ക്ക്‌ത്തെ ആവശ്യത്തിനൊക്കെ ആഹ്, ആവശ്യത്തിനൊക്കെ ഇങ്ങളോ?
ഞാനു അതെ ഞാനിപ്പോ എന്റെ മോന്റെ ബർത്ത്ഡേക്ക് ഇണ്ടാക്കി മെയ്യിലായിരുന്നു.
ആഹ് ഏഹ് ഇതൊക്കെല്ല്യേ എന്താ അയിന് പറയ് ബീറ്ററോ?
ആഹ്, ബീറ്ററ്, ബീറ്ററ് ഇന്റെ അടുത്ത് ഇല്ല ഇന്റെ അയൽപക്കത്ത്ണ്ട് അവളടുത്ത്ന്ന് കൊണ്ടന്ന് ഞാനും ഓളും പാടെയാണ് ഇണ്ടാക്കിയത്. മറ്റ് കൊറോണ ടൈമിലൊക്കെ ഞാനധികം ഇണ്ടാക്കീന്നു. പിന്നെ ഞാന് ഇണ്ടാക്കിട്ട് ഏഹ് രണ്ട് മൂന്ന് പ്രാവശ്യം ഫ്ലോപ്പ് ആയി, അപ്പ പിന്നെ ഞാൻ ഇണ്ടാ ക്കല് നിർത്തീനു ഹ് ഹ് പിന്നെ ഈ പ്രാവശ്യണ്ടാ ക്ക്യ നന്നായി ഓളേം കൂട്ടി ഇണ്ടാക്കിയപ്പോ നന്നായി.
ബിസിനസ്സ് ആക്കിട്ടുണ്ടാക്കൂല്ലേര
ആഹ്, ആഹ് കൊറേ ആൾക്കാര് അങ്ങനെ ആ ചെയ്യ്ണ്ടല്ലോ യൂട്യൂബൊ ക്കെണ് തൊർന്നാ നല്ല രസാണ് കാണാൻ. ന്നെ എത്ര ഐറ്റം കേക്കെക്കാരം ഒരൂസൊക്കെ ഇണ്ടാക്കുന്നെ ഹെ, ഹെ
അതെ നല്ലതീല് ഇങ്ങനെ കാണാ. ഇൻക്ക് നല്ല ഇൻട്രസ്റ്റേന്നു പഠിക്കാന് കേക്ക്ണ്ടാക്കി പഠിക്കാന്.
ല്ലേ ആ ടൈമില് എല്ലരും കേക്ക് ഇണ്ടാക്ക്‌ണ ഒരു ടൈമേര്ന്നല്ലോ അന്ന് കൊറോണ ടൈമില്
ഇപ്പ അങ്ങനെ പലതു ഉണ്ടല്ലോ എന്ത ജ്വല്ലറീന്റെക്കെത് അയ് കണ്ട്ണ ഇങ്ങള്? ആഹ്.
ണ്ടിട്ട്ണ്ട് ഇപ്പ അധിക അങ്ങനെ കാണ് ണ് ണ്ട് ഇങ്ങനെ ഈ പാർക്കിലൊക്കെ ജ്വല്ലറികളെക്കെ ഏഹ് കൊണ്ട് ചെറിയ പെൺകുട്ടികളൊക്കെ നിക്ക്‌ന്നത് കാണ് ണ്ട്.
ഉം ഉം പിന്നെ അതല്ലേ ഞമ്മള് ഒന്നായിട്ട് ഇട്ത്ത്ട്ട് അമ്മക്ക് സ് ഏഹ് വിക്കാന്ള്ള ഇതൊക്കെ ഇണ്ടല്ലോ ഇപ്പം. ഞമ്മളെ ഒരു ഇതിലും മെമ്പർഷിപ്പാവ പിന്നെ ഓരമ്മക്ക് അയച്ച് തരും അത് ഞമ്മള് സെയില് ചെയ്യാ അങ്ങനെക്കെയിണ്ട്
എങ്ങനെ ഈ ഗോൾഡൻ കളർ ഇള്ളതാണോ?
എങ്ങനെ?
ഈ ഗോൾഡൻ കളറ്ള്ള ടൈപ്പാ? റോസ് ഗോൾഡ് പോലത്തെ?
ആഹ് അതെ അതായത് ലൈറ്റ് വെയിറ്റ് ആയിട്ട്ള്ളത് ചെറിയ ഏഹ് നമക്ക് ടെയ്ലി യൂസിനൊക്കെ പറ്റിയത്
ആഹ് ആഹ് ആഹ് നല്ല രസാണത് കാണാൻ അതുപോലെ തന്നെ ഞാൻ പറയുന്നത് ഏഹേ പാർക്കിലൊക്കെ ഇങ്ങനെ കാണാറ്ണ്ട് ചെറിയ ചെറിയ പെൺകുട്ടിയാള്
തന്നെ?
ആഹ് അതും കൊണ്ടിരിക്ക്ണ്ത് നല്ല വെല ഇണ്ട്ട്ടോ ഒരു വള വളക്കന്നെ മുന്നൂറ്റി ചില്ലാനം ഒക്കെണ്ട്
ആഹ് അതന്നെ ആ പാർക്കിലങ്ങനെ ഇരിക്ക്ണ്ട്? ഇത് നമ്മക്ക് വീട്ടിലിരുന്നിട്ടും ഇങ്ങനെ സ്റ്റാറ്റസ്
ചെലയിടങ്ങളിലൊക്കെ ഇപ്പൊ കണ്ടു ഞാന്
ഏഹേ അഹ്ശരി ആഹ് അത അങ്ങനൊരു ബിസിനസ്സ്ണ്ട് ഇപ്പൊ തൊടങ്ങിയതാണ് ഉം ഉം അപ്പൊ അതില് എന്താണ് ഞമ്മള് എത്ര പ്രൊഡക്റ്റ് എടുത്തി ട്ട് നമ്മള് ജോലി ചെയ്യ എന്നിട്ട് പിന്നെ നമ്മളത് സെയിലെയ്യാ അയിന് നമ്മക്ക് എത്രോ ഒരു ബെനഫിറ്റ് കിട്ടുവോലോ അങ്ങനെക്കെയിണ്ട് ഉം ഇങ്ങനെ ഇയാളെന്തേം ചെയ്യല്ണ്ടോ?
ഇല്ലല്ല ഞാന് അങ്ങനത്തെ ഐറ്റം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ആഹ് പഠിക്ക്ണ്ട് കംമ്പ്യൂട്ടർ കോഴ്സിന് ചേർന്ന്ണ് ഇപ്പൊ
ഏഹ് പ്ലസ് ടു ക്വാളിഫിക്കേഷെന്താ?
പ്ലസ് റ്റു കഴിഞ്ഞു ഇല്ലല്ല ഡിഗ്രി ചെയ്തിട്ടില്ല
ആഹ്
എനി ചെറിയൊരു കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്യണംന്നേരുന്ന താല്പര്യം ഇപ്പം ചേർന്നിട്ട്ണ്ട്
റ്റാലിയ?
ആഹ് റ്റാലിയക്കെ ഇണ്ട് എ. ഡി. സി. എഫ് എ. എന്ന് പറയും ആറു മാസത്തെ കോഴ്സാണ് ഉം
എത്രെയ പൈസക്കെ?
പൈസ ഇവടെ എന്താ ഉം ഏഹേ കേ എന്താ പറയാ ഈ ആഹ് പഞ്ചായത്തിന്റെ വകയാണ് പഞ്ചായത്തിന്റെ വക ചെറിയൊരു പൈസയൊള്ളൂ വര്ണത്
പക്ഷെ അയില് ക്വാളിറ്റി ഇണ്ടോ? സ്‌റ്റെഡി ഇതിനൊ ഇതിനൊക്കെ നല്ല
ആഹ് ഓല് എല്ലം മുഴുവനായിട്ട് എല്ലാ ഓപ്ഷൻസും ഇടുത്തരുന്നില്ലെങ്കിലും എല്ലാത്തിന്റെയും ബേസിക്സ് ഉം കൊറച്ചൂടിയൊക്കെ ഇങ്ങനെ പറഞ്ഞ് തര്ന്ണ്ട് അപ്പൊ അമ്മക്ക് ചെറിയ തോതിലുള്ള ഒരു വരുമാനത്തിനൊക്കെ അത് മതി ഉം
ടൈപ്പിംഗ് ഒക്കെ പഠിപ്പി
ആ അതൊക്കെ പഠിപ്പിക്കും.
ഉം എത്രായി തൊടങ്ങീട്ട്
ഞാനിപ്പോ രണ്ടു മൂന്നു ദിവസായിട്ടൊള്ളൂ ഞാന് ആഴ് ചയിലെ ഓരോ ദിവസാണ് പോകുന്നത് ഒരു ദിവസം ഫുള്ളായിട്ട് ഇരുന്നിട്ട്.
ആ പഠിക്കാൻ എം എസ് വേഡ് ഓ
ആ അതൊക്കെ ഒണ്ടാവും ഉം എക്സല്ലൊക്കെ ഒണ്ട് ഉം ജി എസ് റ്റി യൊക്കെ ജസ്റ്റ് ഡീപ്പായിട്ട് പഠിക്കണില്ലെങ്കിലും കൊറച്ച് ഡീപ്പായിട്ട് പഠി ക്കുന്ന വേറെ കോഴ്സൊണ്ട് അതിക്ക് മാറാനൊക്കെ പറയുന്നുണ്ടോല്.
ഇത് ബെയ്സ് കിട്ടിയിട്ട് പിന്നെ അ തീക്ക് മാറണ്ടിവരും എന്നാലേ നമ്മക്ക് ഒരു പ്ലേസ്‌മെന്റാക്കിവരുവോ
ആ പറയുന്നൊണ്ട് ഓലിങ്ങനെ ഒഴിവുകളിള്ളത് പറഞ്ഞു തരുന്നല്ലാതെ.
ഉം ഉം ഉം ഞമ്മളന്നെ റിസ്ക് ക്കില് നമ്മളുപോയി ഇന്റർവ്യുക്കെ അറ്റൻഡുചെയ്ത് ചെയ്യേണ്ടി വരും. ആ ആ ആ ആ ആ എന്തെലൊക്കെ അങ്ങനെ പഠിച്ച് ഇങ്ങനെ കിട്ടികഴിഞ്ഞാലെ നല്ലതുതന്നെ
എനിക്ക് ഇങ്ങനെ താല്പര്യാണ് പൊറത്തുപോയ നിങ്ങളെന്തേലും പഠി
എന്തേലും പഠി ഉം ഞാനും ഇതേപോലെ ചെറുതായിട്ടൊക്കെ ചെറിയ ചെറിയ കോഴ്സൊക്കെ.
ആഹ് ഇങ്ങനെ കമ്പ്യൂട്ടർ കോഴ്സുതന്നെ.
ഉം ചെറു ഇതില്ലേ ഇങ്ങനെപ്പോയി പരസ്യൊക്കെ കാണലില്ലേ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്.
ആ ആ അതെ അതെ
ഓഫീസ് ഹോസ്പിറ്റല് അങ്ങനെയൊക്കെ കണ്ടില്ലേ ആഹ് അതൊക്കെ ആ അത്ചെയ്യ് മൂന്നുമാസം പറഞ്ഞ് ചേർന്നതേയിന്നു പക്ഷെ ആറു മാസക്കായിഞ്ഞു അതില്. കംപ്ലീറ്റ് ആയപ്പട്ടോ. ഇന്നിട്ട് പിന്നെ എ ഓര് നമ്മക്ക് ഇന്റർവ്യൂ ആക്കിതന്നു ഇൻ്റർവ്യൂയിലൊക്കെ കിട്ടി ഞാൻ ജോലിക്കൊക്കെ കേറിയിന്നു.
ഓക്കെട്ടോ.
ഉം ആ ഓക്കെ ശെരി.